ആ കേൾക്കാമോ
ആഹ ആഹ കേക്കാം കേക്കാം ണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ
ആഹ നമുക്കിപ്പോള്ള സൗഹൃദ ഉണ്ടല്ലോ നല്ല കൂട്ടായ്മ നല്ല കൂട്ടുകാരൊക്കെ
ആഹ തന്നെ ആ
കൂട്ടുകാരൊക്കെ ഉണ്ടോ
ആഹ് പിന്നെ നല്ല രീതി നർച്ചും കൂട്ടുകാരുണ്ട് പക്ഷെ മൊത്തം ആഹ് മനസ്സിലാക്കി വെച്ചിട്ട് നല്ലതും പിന്നെ അല്ലാതെ നമ്മ ചീത്ത കൂട്ടുകാരായിട്ട് ഉള്ളതു കൊണ്ട് പിന്നെ നല്ലവരുണ്ട് പിന്നെ രണ്ട് കല്ലനട്ടി അവരുണ്ട് എല്ലാം പല പല ആൾക്കാരും കുറെ പേരെ മനസ്സിലാവും
അതെ
അങ്ങനെ ആഹ് അങ്ങനെ കൂട്ടുകാര എന്തെലും ഉണ്ടോ
ആഹ് എനിക്ക് ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് പെണ് ആഹ് പെൺകു പെൺ സുഹൃത്തുക്കളുണ്ട്
ആഹ്
ആൺകൂട്ടുകാരൊന്നു ഇല്ല പെൺ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ
ആഹാ ആഹാ അവിരൊയിട്ട് മാത്രേ ഉള്ളൂ അല്ല ആണുങ്ങളായിട്ട് ഒന്നും എണ്ടത്തില്ലല്ലേ ആഹാ ഉം അത് എന്നിട്ട് ആഹ് എന്നിട്ട് എങ്ങനെയുള്ള അവരൊക്കെയ നമ്മൾ സഹായിക്കുന്നവരൊക്കെയാണോ
അതെ അതെ എന്റെ ഹസ്ബൻറിനൊന്ന് ഒരു ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ആഹ് സമയത്ത് എറെ കൂട്ടുകാരാണ് ഗ്രൂപ്പിൽ നിന്ന് എന്നെ സഹായിച്ചത് അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അതാണ് നമ്മുടെ കൂട്ടുകാരന്ന് പറയുന്നത്
ആത്ത് എന്തര സംഭവം
അത് ഹസ്ബൻറിന് ഇതുപോലെ നട്ട്ടെലിന് ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നായിരുന്നു
ആഹ് അക്ക എന്തത്തന്ന എല്ലയ്ണ ആഹ് അതാണ് ആഹ് കേക്ക കേക്ക ആഹ്
ആഹ് അതാ നട്ടലിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നായിരുന്നു
ഓഹ്
അപ്പൊ നമ്മുടെ കൈയിൽ അധികം സാമ്പത്തികം ഇല്ലായിരുന്നു അപ്പൊ നമ്മുടെ കൂട്ടു കൂട്ടുകാര് ഗ്രൂപ്പിനകത്ത നമ്മടെ പഠിച്ച കൂട്ടുകാരെല്ലാരൂടെ ആഹ് ഒത്തുചേർന്ന കൊണ്ട് അവരെന്നെ ഒരു നല്ലൊരു പൈസ എന്നെ സഹായിച്ചു ച്ചവര്
ആഹാ അതൊന്നും വിട്ടുകളയല്ലേ അങ്ങനെയുള്ളള്ള കൂട്ടുകാരെയൊന്നും നമ്മളൊ രിക്കലും തള്ളി കളയൊ വിട്ട കളയോ ചെയ്യല അതാണ് അവര് നമുക്ക് എന്നും അവർക്ക ആവശ്യംണ്ടെങ്കിൽ നമ്മള് നക്കുമ്പോഴേ അവക്ക് ആഹ് എത്ര സാഹര്യം നമ്മ തിരിച്ചരു എ ചെറിയൊരു ഇഷ്ടോ അല്ലെ കാര്യങ്ങളോ ക്കെ തന്നെ നമുക്ക് ഉണ്ടാവും
അതെ
അല്ലാത്ത രീതി വെച്ചിട്ട് പാടാ
അതെ പിന്നെന്ന് വെച്ചാല് സൗഹൃദം എന്ന് പറയുന്ന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങളിൽ ഒന്നാ
ആഹ് തന്നെ തന്നെ
അല്ലേ
ആണ് പിന്നെ സൗഹൃദം എന്ന് വെച്ചു കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ നല്ലൊരു നമുക്ക് നല്ലൊരു എന്ത് കാര്യമായി ഉണ്ടായി കഴിഞ്ഞാലും എല്ലാരും സംസാരിക്കുമ്പോന്നെ നമുക്ക് അതിന്നൊരു എന്താ പറയാ നമുക്കൊരു ഒരു ആഹ് നമുക്കൊരു നമ്മളൊരു ഇതായി മാറും നമുക്ക് എന്ത് സന്തോഷം കിട്ടും അത് നമുക്ക് നല്ലൊരു സന്തോഷവും ഓക്കെ കിടന്റെ അടുത്തായ പോലും നമുക്ക് എന്തോവേണേലും പറയാം സംസാരിക്കാം
അതെ
അപ്പോ ഒരു അവരായാലും നമ്മുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയും നമുക്കൊരു വ ത്തിരിവ് കാണത്തില്ല അവിടെ
സത്യം
അങ്ങനെ പക്ഷെ നമുക്ക് ഈ ഈ എന്താ പറയാ ഈ ഉടായിപ്പായിട്ടുള്ള അവരട്ടൊക്കെ കൂട്ടുണ്ടോ?
ഇല്ല ഇല്ല ഇല്ല അങ്ങനെയൊന്നുല്ല. ഇപ്പൊ നമുക്ക് സുഹൃത്ത് അതെ ആ ആ ഇപ്പൊ നമുക്ക് സുഹൃത്ത് തൃക്കളുണ്ടെങ്കിലേ നമക്കിപ്പോരു നമുക്ക് ഒരു വിഷമം ഉണ്ടായാ പോലും അവരുമായിട്ട് നമക്ക് പങ്കുവെക്കാം. നമ്മടെ കുടുംബത്തിൽ അച്ഛനും അമ്മയോടും പറയുന്നതിനേക്കാട്ടി നല്ല അല്ലാതെ ആ ഒരു സുഹൃത്തിനോട് നമ്മൾ പങ്ക് വെക്കുമ്പോഴേ നമുക്ക് അത്രയ്ക്കും മനസ്സിനൊരു വല്ലാത്തരു സന്തോഷ ആ അത്രയും ഒരു ഭാരം ഒഴിഞ്ഞതുപോലെ അല്ല്യോ?
തന്ന തന്നെ തന്നെ തന്നെ ഉം നമുക്ക് അപ്പൊ നമുക്ക് വിഷമ വിഷമ ഉണ്ടെങ്കി തന്നെ ചിലപ്പോ അവ ചോദിക്കും നിനക്ക് എന്ത വിഷമ വിഷമിച്ച കാര്യം എന്താ പറ അവിര്ത് പറയാൻ ഭയങ്കരെ കാര്യങ്ങൾ പറയുമ്പോ തന്നെ ആ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമക്ക് എന്തോ സന്തോഷോ നമക്ക് സന്തോഷവും ഒക്കെ തരാൻ പറ്റുന്നത് അവര് മാത്രെ ഉള്ളൂ.
അതേ ഉള്ളൂ
ചെനിക്ക് കുറച് ഉടായിപ് ട്ടീമ ഒക്കെ അവമാരൊക്കെണ്ട് അവമ്മാര് നമ്മളിവിടെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കയ്യിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം അവമ്മര് മേടിക്കു
ആഹ്
എന്നിട്ട് നമ്മൾ ഒരു എന്തെങ്കിലും പറഞ് ചേ ല്ലുമ്പോ അവമ്മാര് നമ്മള കൂടെ കാണാ പോലല്ല നമ്മൾ നമ്മ കളിയാക്കി പറഞ്ഞൊണ്ടക്കെ നടക്കും അങ്ങനെയക്കെ കൊ കൊറ പേരുണ്ട് പക്ഷെ അവരാമക്ക് പോലും ചില എനിക്ക് നല്ലവരു രണ്ട് മൂന്ന് പേര് മാത്രമേ ഉള്ളൂ. ബാക്കി മൊത്തവും നമക്ക് അലമ്പ് കാര്യങ്ങളും അങ്ങനെയൊക്കെയാ
ഉം ഉം
പിന്നെ പക്ഷെ നമ്മള് അനുഭവംചോയ്ച്ച നമ്മള് ചുമ്മാ എപ്പോഴും ഇതായിക്കായിഞ്ഞ ശരിയാവത്തില്ലല്ലോ? അങ്ങനെ ഉം
ഞാനന്ന് പറയട്ടെ ആ ഞാനന്ന് പറയട്ടെ ഈ നമ്മളീ പഠിക്കുന്ന സമയത്ത് പോലും നമക്കിപ്പോൾ ഒരു തെറ്റായ ഒരു കാര്യമുണ്ട് നമ്മടെ ആ ഒരു സുഹൃത്ത് നമ്മളെ സഹായിക്കത്തില്ലേ?
നമ്മടെ പഠിക്കുന്ന കൂട്ടുകാര് ആഹ് അതുപോലെ ആ തെറ്റായ കൂട്ടുകാരുണ്ട് ജീവിതത്തി ത്തെ തെറ്റിലേക്ക് തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന കൂട്ടുകാരൂണ്ട് നല്ല സുഹൃത്തുക്കളും ഉണ്ട്.
ആഹ് തന്നെ ഉണ്ട് ഉണ്ട്.
ആഹ്
ഉം മറ്റേ രണ്ട് ഗോള് ഇതുണ്ട് എന്നച്ചാ തെറ്റും ശരി ഇങ്ങനെ രണ്ട് മിക്സ് ആയിട്ടുള്ളഇവമ്മാര് രണ്ട് കല്ലർന്നവര് ഇത് രണ്ടരുന്നെക്കി അത് പാടാം നമക്ക് അവര് തന്നെ രണ്ട് ഇതായി പറഞ്ഞോളെ നമുക്കൊന്നും ഇങ്ങോട്ട് ഇതയ്യാൻ പറ്റന്നില്ല. ചൊവ്വ അപ്പൊ നമുക്ക് ഇത് വരും ആ പിന്നെ പോയത് ശരി അല്ലെ അകന്ന് പോയൽ ശരി. അങ്ങനെ കോറെ തോന്നലും കാര്യങ്ങളൊക്കെ വരും പക്ഷെ ഇവരോക്കെ സമയത്ത് നമ്മള് ഉപകരിക്കും ഇവടെ ഉം അല്ല നമ്മൾ കൂടെ എന്തായാലും എന്ത് പറഞ്ഞ് നമ്മ കൂടെ നിക്കും കട്ടയ്ക്ക് എപ്പഴും കൂടെ നി ക്കാണ്ട ഒരുടുത്തവ ഉണ്ടായിരുന്നു ക്രിത്യൻ പറയാൻ അവരുടെ പേര് പറയട്ടെ? അവനാണക്കി അവ എന്റത് എപ്പഴും സപ്പോർട്ടും കാര്യ ങ്ങളൊക്കെ ഞാൻ സപ്പോർട്ടും കാര്യ ങ്ങളൊക്കെയാണ്
ഉം
പക്ഷെ ഒരു സമയമായിരുന്നപ്പം ഇവൻ നമ്മളിപ്പം ആ രീതിക്ക് ആക്കൂലെ അങ്ങനെ ഇതായിട്ട് സംസാരിച്ചായിരുന്നു എന്ന് വെച്ചകഴിഞ്ഞാൽ ആഹ് ഞാപ്പ ഇങ്ങന കടങ്ങനെഇവന്റെഎന്ന് പൈസ വെടിക്കും അപ്പ ഞാൻ തിരിച്ച് കൊടുക്കും അങ്ങനെ അങ്ങനെ തിരിച്ച് ഇതായിപ്പോഴേ ഇങ്ങനെങ്ട്ട് ഇവിടെ കമ്പനി വർക്കിന് കയറി ഇങ്ങ്ട്ട് വർ ട്ട് ഞാൻ ഇവന്റടുത്തിങ്ങനെ കടം പിന്നെ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടാ ഇത് കൂട്ടാരിക്കാ ഒരു രണ്ടയിരം രൂപ തര്യോ ടാ അത്യാവശ്യം ഉണ്ടന്ന് പറഞ്ഞായിരുന്നു നീ ജോലിക്കാരല്ലേ. അപ്പം പൈസെടുക്കാനില്ല അപ്പൊ പുടിച്ചു ഞാൻ ചിന്തിച്ച് ശരിടാ എനിക്ക് വേണ്ട പൈസ വേണ്ട ചോദിച്ചു ചുമ്മാ ചോദിച്ചാന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തതാണ് എന്നിട്ട് നേരെ പോയി അഡ്വാൻസ് മേടിച്ചു ഞാൻ പറഞ്ഞു എനിക്കരു പൈസാണ് അത്യാവശ്യം എന്ന് പറഞ്ഞഞ് അഡ്വാൻസ് മേടിച്ചു അപ്പോഴ മനസ്സിലായി ഇനി അപ്പൊ അവന് മനസ്സിലായില്ല അവനും ജോലിക്ക് പോകാണ് നമ്മളൾ ജോലിക്ക് പോകാണ് അപ്പം അപ്പൊ നമ്മൾ സമയയപ്പോ ഇവൻ അങ്ങനെ പറഞ്ഞില്ലേള്ളൂ തപ്പാനുള്ള പൈസ നമ്മൾ സൂക്ഷിക്കണം അങ്ങനെ ഒരു ഇത് ഉണ്ടായന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊ ആയി പക്ഷെ ഇടയ്ക്ക് ഇവിടെ പറഞ്ഞായിരുന്നു തിരിച്ച് എന്നോട് ചോദിച്ചായിരുന്ന എത്ര പൈസക്കണ്ട അപ്പ ഞാൻ പറഞ്ഞട്ടാ എന്റെ പൈസ ഒന്നുമല്ല നീ ജോലിക്ക് പോയിട്ട് പൈസ ഇട്ടാന്ന് പറഞ്ഞേ അപ്പം അവനു കാര്യം മനസ്സിലായി അങ്ങനെ പക്ഷെ അതൊക്കെ അപ്പഴത്തേക്ക് അത് കറക്റ്റ് ഇതായിട്ടാണ് പക്ഷെ എന്നാലും ഒരു കാര്യം ഉണ്ട് ഉം ചിലപ്പോ നമുക്ക് ആഹ് ഉപകരിക്കുന്നവരുണ്ട് എന്നാലും നമ്മടെ ആഹ് വടെ അടുത്ത് ഒരു പ്ലസ് ടു പഠിച്ച അവമ്മാര അവമ്മമാരെ പോലും കണ്ടിട്ട് മാതിരി വല്യ മൈന്ഡും കാര്യങ്ങളൊന്നും പഠിച്ച സമയത്തൊന്നുമില്ല ആണമ്മ എന്ത വേഷ്യ പോലെയക്കി ഞമ്മേ നടക്കുന്നേ ഞങ്ങളുടെ പെങ്ങടെ കല്യാണം വന്നു അപ്പൊ അപ്പോഴത്തേക്കും ഇവന്മാരെ ഞങ്ങനെ നമ്മുടെ അവശ്യത്തിന് പോയിട്ടൊന്നും ഇല്ല വിളിക്കണും ഇല്ല ഞാൻ എല്ലാരേം വിളിച്ചിട്ട് ഇവമ്മാരേം വിളിച്ച് ഇവന്മാര് വരൂല്ല എനിക്ക് തോന്നില്ലായിരുന്നു ഇവന്മാരെ വിളിച്ച് അപ്പഴത്തേക്കും തലേ ദിവസം ഇവമ്മാര് ഇവിടെ എത്തി എടാ എന്തൊക്കൊണ്ട് കഴിഞ്ഞ നടന്നോ എന്തൊക്കൊണ്ട് പറഞ്ഞിട്ട് ഇവന്മാര്
ഉം
പക്ഷെ ഞാൻ വിളിച്ച ഒറ്റ ഒരുത്തന്മാര് പോലും കണ്ടില്ല ഇവന്മാര് കൂടെ നിന്നതും അങ്ങനെയൊക്കെ എനിക്ക് കുറച്ച് കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തിന് ആയാലും ഞാൻ അപ്പഴും ചിന്തിച്ചു ഇമാരി അത്തെ കാലത്ത് ഇമാരി ഇതുപോലെ ദേശട്ടാണ്ക്ഷെ ഇപ്പൊ എന്ത് ഇവന്മാർ ഇങ്ങനെ എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല പിന്നെ അവരു വീട്ടിൽ പാലാച്ചലിന് വിളിച്ചത് ഞാൻ പിന്ന പാലാച്ച് പോയി അപ്പ അവന്മാർ നല്ല രീതിൽ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു അവര് എങ്ങനെ നമ്മടെ ഫ്രണ്ട് അതേപോലെ തന്നെ
ഉം ഉം
ഉം അങ്ങനെയൊക്കെ കുറച്ച് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ചേച്ചിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നോ
എനിക്ക് എന്ന് വെച്ചാല് ഇപ്പ ഇപ്പോഴും ഉണ്ട് എനിക്ക് ഒരു കൂട്ടുകാരി എപ്പോഴും ഫോണിനകത്ത് വിളിക്കും ആഹ് മെസ്സേജ് ഇടും പിന്നെ എനിക്ക് എന്തെങ്കിലും പൈസക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആഹ് അവള എന്നെ സഹായിക്കും അതാണ് ഇപ്പോൾ അന്നത്തെ ഞാൻ ആലോചിക്കും ഇതാണ് സുഹൃത്ബന്ധം എന്നുള്ളത്
ഉം തന്നെ എന്നാൽ അതൊക്കെ ഉം പക്ഷെ ബാക്കി എല്ലാരും ഉണ്ട് എന്നാലും
ഇല്ല ബാക്കി എല്ലാരും ഉണ്ട് അതെ അവർക്കൊക്കെ ജോലി ജോലി ആയതോണ്ട് ചിലവർക്കൊക്കെ ബുദ്ധിമുട്ടാ നമ്മള് മെസ്സേജ് ഇടുമ്പം അപ്പൊ നമുക്കതൊരു ബുദ്ധിമുട്ട് നമ്മൾ എന്തിനാ വേണ്ടാത്തവരെ ബുദ്ധിമുട്ടിക്കാൻ പോകുന്നേ
സഹകരിക്കുന്ന ആരാ നമ്മ കൂട്ടുകാരായിട്ട്
ആഹ് തന്നെ തന്നെ അത് ഇതല്ലേ അങ്ങോട്ട് കോവറ ആയാലും വിഷയം ഇല്ലേ അയ്യോ അങ്ങനെ ആയിരിക്കലും കൂടിയാലും വിഷയം
ആഹ് കൂടിയാലും കൊഴപ്പവാ അതൊണ്ട് ആവശ്യത്തിനുള്ളേ ആവശ്യത്തിനുള്ള ഒരു സഹകരണം അതെ
ആഹ് അത് മതി ഞങ്ങ വഴിയത് അത് കൊള്ളാം ഉം
പിന്നെ പഠിക്കുന്ന സമയം ആ എന്തോ എങ്ങനാ പഠിക്കുന്ന സമയ ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്ന നല്ലതും അല്ലാത്തതും ഒക്കെ
പിന്നെ പലതരം
അവരെയൊക്കെ കാണാറുണ്ടോ
ആഹ് ആഹ ഇവിടെട്ട് കാണാറൊക്കെ ഉണ്ട് പക്ഷെ ഞാനാനിക്ക് അവരോട്ത്ത് സംസാരിക്കും കാര്യങ്ങളെല്ലാം ചെയ്യും പക്ഷെ അവരാണെങ്കില് നമ്മുടെ അടുത്ത് അങ്ങനെ സംസാരിക്ക കാര്യങ്ങളൾ ചെയ്യും പക്ഷെ ഒരു ആവശ്യം സമയത്ത് നമ്മളതുപോലെ വിളിക്കല്ലും ചെയ്യും അറിയോ ആ എടാ
ആഹ
അവര് അങ്ങനെ ഇപ്പൊ എന്തുവായാലും ഒരു കൊറെ കൂട്ടും ഇതും ഒരു ടീംസ് പക്ഷെ അവരെ അടുത്ത് സി മെറ്റന്മാരെ ആണെങ്കി അങ്ങനെ ഒരു വഴിക്ക് പോവും നെറ്റിമാരാണെക്കി ഏ അല്ലാതെ ഇവന്മാരെ എപ്പഴും കാണത്തൊന്നുല്ല
അതെ
അവര്അല്ല എനിക്ക് എനിക്ക് ആ ഇതുപോലെ ഇപ്പം ബോയ്സ് മാത്രല്ല ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇവരാ ണെങ്കിലും ഇതേ കൂട്ട തന്നെയാണ് അതിന്റെകത്ത് കറക്റ്റ് ഇതിങ്ങനെയുള്ള ഇപ്പൊ നേരായിട്ടുള്ളവരുണ്ട് അല്ലാതെ ചീത ടൈപ്പ ഉള്ളത്ണ്ട് അങ്ങനെയൊക്കെ ഉവരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോ രണ്ട ഇതില വ്യത്യാസം നോക്കി കഴിഞ്ഞാല്
ആ
അങ്ങനെ പക്ഷെ എന്നാലും നമ്മളും തമ്മഴും അതിന്റെ ഇട ഇട്ട് ഇങ്ങനെ സംസ ആ ശരി ശരി നറഞ്ഞ ഒറ്റ പോക്കാ അങ്ങനെ അങ്ങനെ അവള് കമ്പനിയാ പക്ഷെ അവള് ന്ന് എന്ത് ഒക്കെ ആവും കൂടെണ്ടെങ്കിൽ ഇവിരെല്ലാം കൂടെ നിക്കും പക്ഷെ ചെല സമയത്തൊന്നും ഇവിടന്നും കാണാൻ പറ്റൂല്ല
ആ അ
അങ്ങനെ പക്ഷെ യാ ശരി ഇതുപോലെ കൂട്ടാരെങ്കിലും ഉണ്ടായിരുന്നു ആഹ
എന്തോ
ആഹ് ഇതുപോലെ ആപത്തുണ്ട സമയത്ത്
ആ നമുക്ക് ആപത്ത്
പറയാൻ വന്ന കാര്യങ്ങൾ
സമയത്ത് അതെ ആപത്ത് സമയത്ത് നമ്മളെ സഹായിക്കുന്നവരല്ലേ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സുഹൃത്തുക്കള്
പിന്നെ ആണാനാണ് അത് കറക്റ്റാ മ്
പിന്നെ
പക്ഷെ അത് നാളെഅവർക്ക്- ആ ഉം നാളെ അവർക്കെന്തെങ്കിലും ആവശ്യംവന്നാൽ നമ്മള് ചിലപ്പോ നമ്മെ തിരക്കും
അതെ
അപ്പൊ നമ്മൾ അതിന്റെ കൂടെ ജസ്റ്റ് ഒരു പങ്ക് ഇിട്ടു കഴിഞ്ഞാൽ ഓക്കേ അങ്ങനെ മ്ഹ് മറ്റേത് ഒറപ്പാ നമ്മള് ഇപ്പം തെരക്കും
ആഹ് പിൻ പിന്നൊരു കാര്യവേ